ഹലോ
ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കണില്ലേ
ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ ഹലോ കേക്കാവോ
ആഹ് എന്തൊക്കെ
ഉം. സുഖായിട്ട് പോണ് ആഹ് ആഹ് കേക്കുന്നുണ്ട് സുഖായിട്ട് പോകുന്നു അവിടെയാ
ആഹ് ആഹ് ആഹ് ഇവിടെ സുഖാണ് ഫുഡ് കഴിച്ചൊ
ആഹ് കഴിച്ചു കഴിച്ചു ഫുഡ്ക്കെ കഴിച്ചു എന്തയ്യുന്ന ഇപ്പോ
ഏ
എന്തു ചെയ്യുവാ ബിരിയാണി ആയിരുന്നു ആഹ് ഓക്കെ എന്താ ഹൗസ് വൈഫാണോ
അതെ അതെ ഹൗസ് വൈഫാണ് പിന്നെ ഓൺലൈനിൽ ചെറുതായിയിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യണ്ട്
ആഹ് ആഹ ഞാൻ പഠിക്കയാണ്
അതേലേ എ എന്താണ്
നേഴ്സിംഗിനാ പഠിക്കുന്ന ആഹ് ഇവിടെ ഫോർത്ത് ഇയർ ആയി.
ഓ അതെ കഴിയാനായിലേ
ആഹ് കഴിയാറായിട്ടുണ്ട്
ഒ ഓ
ഓ വീട്ടിലാരൊക്കെണ്ട്
എനിക്ക് മൂന്ന് മക്കള്ണ്ട് ഹസ്ബൻഡ് ഇവിടെല്ല ദുബായിലാ
ആഹ്
ഉം.
എല്ലാരും പഠിക്കുല്ലേ?
അതെ അതെ.
ആഹ് ഇന്നെല്ലാരും വീട്ടിലുണ്ടായിരിക്കോ?
ആഹ് ന്ന് സൺഡല്ലേ സൺഡിം സാറ്റർഡേ ലീവാണ്.
ആഹ്
പിന്നെ അവിടെ യ യു ആരൊക്കെ ഉള്ളതവിടെ
ഇവിടെ ഞാനിപ്പോ ഹോസ്റ്റലിൽ നിക്കുവാ വീട്ട് വീട്ടിലല്ല ഹോസ്റ്റലിൽ നിക്കുവാ അപ്പൊ ഞങ്ങക്ക് പരീക്ഷ ഉണ്ടായിരുന്നു ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് ഈഹ് ഫ്രീ ആയിട്ട് വീട്ടില് അല്ല ഹോസ്റ്റലി നിക്കുവാ
ഓഹ് അതല്ലാ ആഹ് ആഹ് വ് വീട്ട്ക്ക് എങ്ങനെ പോല്
ഞങ്ങ അഹ് അല്ലല്ല ഞങ്ങക്ക് ഇവ്ടെ ലീവ് തരുമ്പോ ലീവ് തരുമ്പഴേ പോകാൻ പറ്റത്തുള്ളൂ ഇപ്പം കുറച്ച് ലീവില്ല അണ് ഇവിടെ തന്നെ നിക്ക പതിനഞ്ച് കൊറച്ച്സം കൂടെ കഴിയുമ്പോ ഞങ്ങക്ക് പിന്നെ തുടങ്ങും ഞങ്ങളുടെ പ്രാക്ടിക്കല് ഹോസ്പിറ്റല് കേറണം അതൊണ്ട് ലീവില്ലപ്പൊ
ഓഹ്
അല്ലല്ല പ്രൈവറ്റായിട്ട് പ്രൈവറ്റായിട്ടാ ഫീസ് കൊടുത്തിട്ട് പഠിക്ക അങ്ങനെണ് പിന്നെ എന്താ മഴയൊക്കെണ്ടാ അലോ
ഹോസ്പിറ്റൽന്നാവും ലെ കേറല് മെഡിക്കൽ കോളേജ്
ആഹ് ഇല്ല മെഡിക്കൽ കോളേജില ഒക്കെ കിട്ടാൻ നല്ല നല്ല മാർക്കൊക്കെ വേണം അത്രക്ക് മാർക്കൊന്നില്ലെ
എങ്ങനെ
നല്ല മാർക്കൊക്കെ വേണോന്നെയ് അവിടൊക്കെ കിട്ടാൻ
ആഹ് ആഹ് ആഹ് അതെ അതെ
ആഹ് മാർക്ക് അത്ര മാർക്കൊന്നും ഇല്ലാത്തോണ്ടവും വെളിയിലോട്ട് നോക്കിയത്
ആഹ് ചേലോർക്ക് ഇണ്ടയ കിട്ടീയിട്ട് കാര്യല്ല ചിലോർക്കുമ്പോ അങ്ങനെ ആയാലും എല്ലേതുണ്ടാവുല്ല്യ അപ്പ നമ്മള് പഠിക്കണ അനുസരിച്ചാവുല്യേ അതായത് അത്തത് പഠിച്ചാണ്ട് പലേതല്ല പ്പോ കേൾക്ക്ണത് ഡ്രഗ്സിന്റെ അതു ഇതൊക്കെ അതൊണ്ടന്നെ ആയിരിക്കും പ്പം പ്പൊ അത് അതെ അല്ല ഹൈ ലെവല് പഠിക്കുന്ന ആൾക്കാരാണ് അതൊകെ ചെയ്യല്
ആഹ് അതെ മക്കളൊക്കെ എത്രല്ല അഞ്ച് അഞ്ചിലാർലൊക്കെ ആയോ
ആഹ് അഞ്ജലാണ് ഒരാൾ മൂത്താള് പിന്നെ ഒന്നില് പിന്നെ എ കെ ജി
ആഹ് എല്ലാരും
പിന്നെ അവര് പിന്നെ ഗവർ സാദാ സ്കൂളിലെന്നെണ് ഇവിടെ അട്ത്തന്നെണ് സ്കൂള്
ആഹ് നമ്മളും ഞാനും സാധാ സ്കൂളിലൊക്കെ തന്നെ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളിലൊക്കെ പിന്നെ പിന്നെ ഇവിടെ നമ്മുക്ക് പിന്നെ ഇവിടെ ഇപ്പ എന്തെങ്കിലും പഠിച്ചൊരു ജോലി വാങ്ങിക്കണംന്ന് ഒരു ആഗ്രഹത്തില് ലോണൊക്കെ എടുത്ത് ഇങ്ങനെ വന്നു എന്താലും ബീ എ
ആ അതെ പഠ് ആ ഇനി അവര് ഇനി ഇപ്പൊ ഇത് കഴിഞ്ഞാല് എവിടേലും കേറാ ലെ
ആഹ് എവിടെങ്കിലും കേറാന്ന് വിചാരിച്ചു
ട്രെയിനിങ് എത്ര
ആറുമാസം ഉണ്ട് ആറുമാസത്തെ ട്രെയിനിങ് കൂടെ കഴി
സ്റ്റാട്ട്റായി ഇട്ട് കേറി ആഹ് ആഹ്
ഇല്ല ഇല്ല ആയിട്ടില്ല ഞാനിപ്പോ പരീക്ഷ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ പരീക്ഷ കഴിഞ്ഞതേ ഉള്ളോണ്ട് ഇനി ഇപ്പൊ ഒരു പത്ത് പതിനഞ്ചു ദിവസങ്ങള് ലീവായിരിക്കും അതൂടെ കഴിഞ്ഞിട്ട് കിട്ടത്തൊള്ളു കേറ്റത്തൊള്ളൂ ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു ഹോസ്പിറ്റല്ണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റ
ഹോസ്പിറ്റലാണ് ഹോസ്റ്റൽന്റെ അട്
ആഹ് ഹോസ്‌റ്റൽന്റെ അടുത്തന്നെ പക്ഷെ ബസ്സ്ണ്ട് കൊറച്ച് ദൂരം പോവാണ്ട് ബസ്സെണ്ട് ഔ അത് കൊണ്ട് വെക്കോ
ബസ്സ് കേറാ അപ്പൊ പിന്നെ പ്രശ്നം ഇല്ലല്ലേ
ആഹ് ആഹ് ആഹ് അപ്പ അവ്
ഇവിടെ എത്ര എ എ എത്ര ആള്ണ്ട്
ഇവിടെ ഇഞ്ഞിപ്പൊ ഇനി ആറ് മാസം കൂടെ ഒള്ളു അത് കഴിയുമ്പത്തേക്ക് തീരും
അതല്ല എത്ര എത്ര ആൾക്കാര് ഇണ്ട് അവിടെ
ഇവടെ മലയാളികള് കൊറേ പേര്ണ്ട് പത്ത് നാപ്പത് പേർക്ക് ഇട്ത്ത്ണ്ട്
ഏഹ് പൊറത്താ കേരളത്ത് ന്ന് പൊറത്താണ്
പൊറത്താണ്
ഓഹ്
മലയാളികള് കൊറെ പേര്ണ്ട് പിന്നെ പിന്നെ തെ ആന്ധ്രയിലാണ് ഞാന് നിക്കിന്നെ അപ്പോ തെലുങ്ക് പിള്ളേര് ഒരുപാട്ണ്ട്
ഓഹ് ആഹ് ഇത് അങ്ങനെ നമ്മളെ അങ്ങൻത്തെ എന്ത് ല്ല ആൾക്കാരൊന്നല്ലല്ലോ നല്ലെ
ഏഹ് എങ്ങനുള്ള
ല്ലല്ലേ അങ്ങനെല്ല ഞ്ഞമ്മക്ക് ചേര്ന ആൾക്കാരന്നെല്ലേ അങ്ങനെല്ല
ആഹ് ആഹ് ആഹ് ആഹ് അതെ അതെ പല ഹയ്ബ്ള്ള ആൾക്കാരാ നമള് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോണല്ല നമ്മള് ഇപ്പോ ലീവില് നിക്ക്യാണല്ലോ എന്തായാലും നിന്നേ പറ്റത്തുള്ളൂ പഠിച്ചെർങ്ങിയേ പറ്റത്തൊള്ളൂ
അഹ് അതെ അതെ
ബുദ്ധിമുട്ടൊക്കെയാണ് ഇവ്ടെ പിന്നെ ഫുഡൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടിരിന്നത് കാരണം ഇവിടെ ഇപ്പം പച്ചരി പച്ചരി പോലെ എന്തോ ഒരു അരിയാട്ടാ ആഹ് ആഹ് അത് വെച്ചിട്ടേയ്ന്ന് ആഹ് പിന്നെ പയെ ആഹ് പരിപ്പ് കറി പരിപ്പാണ് ഇവ്ടെ മെയിനാ എപ്പൊഴും പരിപ്പ് ആഹ് പിൻ അ ആഹ് മട്ത്തു പോവും നമ്മള് എന്നും പരി പിന്നെ ടിന്നപ്പം രാ ഉച്ചക്കും വൈകിട്ടും പരിപ്പായി പിന്നെ രസം ഉണ്ട് രസം ഒന്നും വെറുതെ എന്തോ ഇട്ട് കലക്കി തര്ന്ന പോലെ ചൊവന്ന കളറ് മാത്രമുണ്ട്
ആപ്പ അതൊക്കെ എന്നും അങ്ങ് തിന്നുമ്പോ നമ്മുക്കങ്ങ് മട്പ്പാവും പിന്നെ
എങ്ങനെയ്ങ്കിലും വെശപ്പ് മാ
ആഹ് അതെ പിന്നെ അച്ചാറ്ക്കെ കൊണ്ടുവരും ചമ്മന്തിപ്പൊടിയെക്കെ പക്ഷെ അതൊക്കെ തീരുംമ്പഴത്തേ ക്കും പിന്നെ പഴയെ അവസ്ഥ പോലെയാവും
പിന്നെ ആരെങ്കിലൊക്കെ വാണം പോണോരെ കൊട്ത്തയ്ക്കുക്കെ ചെയ്യും പ്പ ആരുംണ്ടാവൂലല്ലല്ലോ ലേ
അതെ പിന്നെ പിള്ളേരെ എല്ലാരും കൊണ്ട് വരും ഇച്ചിരി ച്ചെക്കെ ഇപ്പൊ എല്ലാവര്ടെ എടുക്കുമ്പോ അങ്ങനൊയെക്കെങ്ങ് പോവും
ആഹ് ആഹ് പിന്നെ ചായ എന്തൊന്നും ണ്ടാവില്ല
ആഹ് വൈകുന്നേരം അഞ്ച് മണിയായ്പ്പ ചായ ഇണ്ട് ഇവിട്ത്തെ ചായീം ഈ പർഞ്ഞ പോലെ ഭയങ്കര മ ധുരാണ് നമ്മടെ അവിട്ത്തെ പോലെല്ല ഭയങ്കര മധുരൂം പക്ഷെ എന്നാലും നമ്മളില് ഞങ്ങളില് കുട്ച്ച് ശീലിച്ചോണ്ട് ചെറിയെരു പ്പ കുടിക്കും
ആഹ്
അങ്ങനെ ഇങ്ങനെ ഒക്കെ ഇരിക്കുന്നു പിന്നെ ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ പോവാറായി ഇന്നിവിടെ ഇതായിരുന്നു പൂരിയായിരുന്നു പൂരിയും കിഴങ്ങ് കറിയും
ആഹ് ഇതല്ല വേറെ ഇതുണ്ടാവലല്ലേ
ആഹ് ആഹ് ചിക്കൻ ഉണ്ട് ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻതരും ബുധനാഴ്ച അവർക്ക് തോന്നുന്ന പോലെ ഏതെങ്കിലും ഒരു ദിവസം ചിക്കൻ തരും ചിക്കനൊക്കെ നമ്മുടെ അടുത്തെ പോലൊന്നും അല്ല പക്ഷെ എന്നാലും കുഴപ്പില്ല കഴിച്ചല്ലേ പറ്റു കഴിക്കും
ആഹ് ആഹ് അതെ ഫുഡ് ഉണ്ടാക്കലൊക്കെ ഇവിടെ ആൾക്കാറുണ്ടാവും ല്ലെ
അതെ അവിടെള്ള ഇവിടെ ഉള്ള ആൾക്കാരെ അവിടെ ഉണ്ടാക്കുന്നത് അപ്പ അവരെ രീതിൽ അവര് ചെയ്ത് മല്ലിയിലയൊക്കെ ഇട്ടിട്ട് അപ്പൊ എനിക്ക് ആണെങ്കിൽ അത്ര പിടിക്കത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ കഴിച്ചു
അല്ലേലും കൂടുതലായാലും
ആഹ് ആഹ് അവരെല്ലാത്തിലും ഇടും
നമ്മക്ക് നമ്മടെ നാടൻ ഫുഡ് കിട്ടി ശീലായതല്ലേ പിന്നെ അതാകുമ്പഴെ നമ്മടെ നാട്ടില് പർഞാ അങ്ങനല്ലല്ലോ നമ്മക്ക് നമ്മളെ പലേ ഇത് ഉണ്ടാവോലോ
അതെ അതെ എങ്ങനെയാണ് മഴയാണോ വീട്ടിൽ അവിടെ
ഈ മഴ ഇന്നാലെ വരെ നല്ല മഴഴായിരുന്നു ഇന്നിപ്പോ ഉം മഴ പെയ്തിട്ടല്ല രാവിലെ ചെർതായിട്ട് ഒന്ന്
ആന്നോ ആഹ്
ഉം മിനിഞ്ഞാന്ന് ഒരു നല്ല മഴ പൊറത്ത്
ആന്നോ ഉം ഇവിടെ നല്ല കാറ്റാ മഴയൊന്നുല്ല നല്ല കാറ്റും വെയിലും ഉണ്ട് നല്ല ചൂടും ഉണ്ട്
ആ
ഒരു മഞ്ഞ് പോലെയുണ്ട് രാ വൈകുന്നേരം മ്മല് ഏഹ് മഞ്ഞു പോലെണ്ട് അപ്പ അതിന്റെ ഒരു ചെറിയ തണുപ്പുണ്ട് അല്ലാതെ ഭയ്ങ്കെര ചൂട് തന്നെ നല്ല കാ
അതല്ലാ ഓണം ഏഹ് പാെർത്ത്ക്കൊക്കെ പോവാം പറ്റോവ്ട്ന്ന്
എന്താ
പാെറെത്തെറ്ങ്ങാന്
ആഹ് പാെറ്ത്തെറങ്ങാനൊക്കെ പറ്റും വെടെ ലീവൊക്കെ ഇണ്ട് ഞാൻ ചാറാഴ്ച്ചകളിൽ നമുക്ക് ഇവിടെ മിസ്സിനോട് ചോദിച്ചിട്ട് പെർമിഷൻ വാങ്ങിച്ചിട്ട് എറങ്ങാം പറ്റും വെളിയിലൊക്കെ പോകാൻ എന്തേലും സാധനങ്ങളൊ പള്ളീല് പോവാം
ആഹ് ആഹ്
ആതൊന്നും പ്രശ്നം ഇല്ലാ
ക്രിസ്ത്യെൻസാെക്കെ ഇണ്ടാേ അതോ
എന്താേ
എല്ലാരുണ്ട് എല്ലാവ
ഓഹ് ഉണ്ട് ഉണ്ട് എല്ലാ ആൾക്കാരും ഉണ്ട് എല്ലാൾ എല്ലാർക്കും പോവാം പാെർത്ത് പോവാം അതിന് പ്രശ്നാെന്നു ഇല്ലാ ഫ്രീഡാെ ക്കെ ഇഷ്ടം പോലുണ്ട് ഫോണൊക്കെ ന്റെ ഫോണ് ൻക്ക് ഉയോഗിക്കാം പാ പ്രശ്നമില്ലാ പക്ഷെ ആഹ് അത് പ്പം നല്ലെയാണ്
ഏതായാലും നാ നാല് വർഷേനതായാലും ആയീലേ
നാല് മൂന്ന് മൂന്നെരയാവുന്നു ഇനി ആറ് മാസം കൂടെ കഴിഞ്ഞാല് നാലാകും
പ്പം നാല് ആഹ് അതെ പിന്നെ എവിടെങ്കിലൊര് ജോലി കിട്ടി സു നോക്കണം ജോലിക്ക് പോകണം പഠിച്ചെയ്ഞ്ഞ ഇതകൊ
പ്പാ ഈ ആഹ് ജാഫെർന്റെതില് കിട്ടണെങ്കില് തെഴ്താ പി എ സി എഴ്താ
ആഹ് അതെ പി എസ് സി എഴ്തെണം നാട്ടില് കിട്ടണേ പി എസ് സി എഴ്തിയാലേ ഒക്കു.
ആഹ് ആ. പിന്നെ വേറെന്താന്നാല്
എന്താ?
പിന്നെ വേറെന്താന്നാല് ന്നാ ശരീട്ടാേ
ഓക്കെ